ക്കുന്നുണ്ട് എന്തുണ്ട്?
തൊണ്ട വേദനയൊക്കെ ആഹ് എനിക്കായിരുന്നല്ലോ തൊണ്ടവേദന പറയടാ തൊണ്ടവേദനഒക്കെ മാറിയല്ലോ
ആഹ് മാറി മാറി
ഉ എന്തുണ്ട് പിന്നെ വിശേഷങ്ങൾ പറ നാട്ടിലെന്തുണ്ട് വിശേഷം
ട്ടിലും നല്ല വിശേഷങ്ങള് ഉം കൊച്ചുനെ വീടിന്റെ ബേസ്മെന്റ് ഒക്കെ കഴിഞ്ഞു
ആഹ്
കുറച്ചു ദിവസം ഇട്ടേക്കുന്ന ഇനിയിപ്പോ ആഗസ്റ്റില് പണി തുടങ്ങാന്ന് വിചാരിച്ച് വച്ചിരിക്കുന്നു വെയിലും മഴയൊക്കെ കൊണ്ടൊന്ന് ഇതാവട്ടെ
ഉറക്കട്ടമായസല്ലേ അത് ശെരി ഉം പിന്നെ നമ്മുടെ ചന്ദ്രകുമാറിനെ കാണാറുണ്ടോ
ഇല്ല ഇല്ല ഇന്ന് ഗോപിക വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പറഞ്ഞു മറ്റേ ആഹ് അനിയൻ മിനിഞ്ഞാന്ന് കടയിൽ വന്നായിരുന്നു പക്ഷെ ഗോബി കയ്ക്ക് മനസ്സിലായില്ല അപ്പൊ ഇങ്ങനെ ചോദി ച്ചുന്ന് പറഞ്ഞ എന്നെ മനസിലായോ നമ്മളൊരു കല്യാണത്തിൽ ഒരുമിച്ച് പോയിട്ടുണ്ടോന്നൊക്കെ പറഞ്ഞ് എന്ന്
ആഹ, ആഹ്, ദീപ്ത്തിടെ ഓ കാറ് ഓടിച്ച് കൊണ്ടുവന്ന ആയാള് നേരെത്തെ
അപ്പം. മ്മ്. എടക്ക് വെച്ച് എന്തോ ഗൾഫിൽ വെച്ച് എന്തോ നെഞ്ചിനെ എന്തോ അസ്വസ്ഥത പോലെ വന്ന് ഗ്യാസാന്ന് വിചാരിച്ചു അങ്ങനെ ചെന്ന ഉം ഉം ദാ എന്തുവാ ഇ സി ജി എടുത്തപ്പം വേരിയേഷൻ ക്കെണ്ടായിരുന്നു ന്തൊ ആൻജിയോഗ്രം ചെയ്തെന്നോ ന്തൊ പറഞ്ഞു അ ങ്ങനെന്തോ പറഞ്ഞ് അങ്ങനെങ്കി നാട്ടി കേറി പോരുന്നോ അങ്ങനെ ന് വേണ്ടി വന്നതാരുന്നു ന്ന് പറഞ്ഞ് അങ്ങനെ കൊച്ചുങ്ങടെങ്ങാണ്ട് ഡ്രസ് തൈ ക്കാനങ്ങാണ്ട് അപ്പൊറത്ത് വന്നതാ അതൊ പതിക്കാൻ കൊട്ക്കാൻ വന്നതോ അങ്ങനെന്തോ പറഞ്ഞു
ആ
ഉം അങ്ങനെ കണ്ടാർന്നു.
അയ്ശരി ച ചന്ദ്രകുമാർ പക്ഷെ അവട്ന്ന് മാറി വേറെ അവിടെന്നെ വേറെ ബ്രാഞ്ചിലോട്ട് മാറിയോ?
ആ ന്തുവാ ഓൻ്റെ സ്ഥലം മറന്ന് പോയി മീനാട്.
ആ മീനടായല്ലേ? ആ ആ ശരിപ്പൊ പിന്നെ ജോലിക്കു പോണോണ്ട് രാഷ്‌ടീയ പ്രവർത്തനൊക്കെ പാടായിരിക്കും.
അതാ അതാ അതാ അറിയാൻ വയ്യ എന്നാലും അവിടെ എ കെ മറ്റെതൊക്കെ മാറിലെ ഇപ്പം മറ്റ് ഓപേര് ഞാൻ മറന്ന് പോയി പറ്റേറെ റയ തല്ലേ
അതാവും പഞ്ചായത്ത് പ്രസിഡൻ്റ് സ്ഥാനം മാറിയല്ലേ?
യല്ലോ
ഉം ഇന്നലെ അവിടൊക്കെ ഇന്നലെ ഞങ്ങള് വന്നപ്പഴെ സ്ഥലങ്ങളൊന്നു അറിയാതെ തിരുവനന്തപുരത്ത് വന്നപ്പഴത്തേക്ക് ഭയങ്കര ബ്ലോക്കായി ബ്ലോക്കെന്ന് പറഞ്ഞ ങ്ങ് അവിടന്ന് ആറ് മണിക്ക് ആറ് മണിക്ക് വണ്ടീ കേറിയ ഞാന് എട്ടേമുക്കിലായിട്ടാണ് എത്തിയത് അത്രനേരം ബ്ലോക്കിലായിരുന്നു ഞാന് ട്രെയിനിലാരുന്നെങ്കിലെ ഒരു മണിക്കൂർ ഏഴ് ഏഴേ കാലിന് ട്രൈനിൽ കേറിയാ പോലും ഒ എട്ടര ഒമ്പത് മണിക്ക് എത്തിയേനെ
അത് മാത്രമല്ല എല്ലാ റെയിൽവേ സ്റ്റേഷനും പൊട്ടി പൊളിച്ചിട്ടേക്കുന്നത് കാരണം ടിക്കറ്റ് എടുക്കാനും പോയി കേറാനും ഒക്കെ എന്തോരു ബുദ്ധിമുട്ടാ രാത്രി എ
പുതിയ ട്രെയിൻ വന്ന്
ഈ പളനിക്ക്‌ പോന്നെ
ആഹ് അതെന്നെ പക്ഷെ അത് കൊട്ടാരക്കരെ ഒള്ള് സ്റ്റോപ്പ് നമ്മക്ക് കൊല്ലം വിട്ട കൊട്ടാരക്കരയാ ആഹ് പക്ഷേ അവന്മാര് കുണ്ടറ തന്നില്ല സ്റ്റോപ്പ് തൊടക്കത്തി കുണ്ടറ അവിടെ ഇല്ലായിരുന്നു കൊട്ടാരക്കര ഇല്ലാരുന്നു പിന്നെ
ഇന്നാള് എന്തോ കന്യാകുമാരി പോന്ന കാര്യം പറഞ്ഞപ്പോ നമ്മള് പണ്ട് കന്യാകുമാരി പോയ കാര്യം പറഞ്ഞപ്പൊ ഓ അവൻ്റ പേരെന്താ ചന്ദൻ വിളിച്ചിട്ട് ചോദിച്ചു ആഹ് എങ്ങനൊണ്ട് നല്ലെയാണോ പോവാനൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞു പളനീ പോയിട്ടുണ്ടോന്ന് ചോയ്ച്ച് ണില്ല അന്നേരം പറഞ്ഞു ഒരിക് ക്കല് പോണം നല്ല സ്ഥലവാ കാണാന്
ഓഹ്
പോയിട്ടുണ്ടോ
പിന്നെ പഴനി എത്ര തവണ പോയിരിക്ക്ണ് സ്റ്റെപ്പി കേറി മട്കും ആഹ് നല്ല രസമാ കാണാൻ സ്റ്റെപ്പ് കേറി ചെല്ലുമ്പഴേ പ്ലേസ് മേല്കുടെ സ്റ്റെപ്പ് കൂടെ വഴിയുണ്ട് ആ വഴി കേറ്കാണെങ്കി ആയിരത്തി ഏഹ് എതാ
ആഹ് ഇവ്ട്ന്ന് ട്രൈനുണ്ടല്ലോ
അതല്ലാ സ്റ്റെപ്പ് കേറണോന്ന് അവടെ ചെന്ന് കഴിഞ്ഞ് പളനി
ഒരുപാട് സ്റ്റെപ്പുണ്ട് അവിട്ന്ന് താഴോട്ട് നോ ക്കിയാ നല്ല ഭംഗ്യാ പ്രകൃതിരമണീയമായ ഒര് സ്ഥലവാ ഒരിക്കല് ആ ഒരിക്കലെങ്കിലും ആ സലത്ത് പോയിരിക്കണം ന്നൊക്കെ പറഞ്. ഉം എനിക്ക്
എന്ന് എന്ത് വിളിച്ചായിരുന്നു എന്ന് വിളിച്ച്
ഇപ്പഴെങ്ങു അല്ല ഞങ്ങള് കന്യാകുമാരി പോയില്ലേ ആരേഴ് മാസ മുമ്പ് ഒര് വർഷം മുമ്പെങ്ങാണ്ട് അന്ന് ഇങ്ങനെ വിളിച്ചപ്പം ഏ കന്യാമാരി പോന്ന കാര്യം ചോയ്ക്കാനാ വിളിച്ചേ എങ്ങനെ പോന്നേ
നിങ്ങടെ അവടൊരു മുരുകന്റെ അമ്പലവുണ്ടല്ലോ ഇങ്ങടെ അവടെ ഉം
ആഹ് ഇങ്ങനെക്കെ ചോയ്ച്ചപ്പഴാണ് ഇങ്ങനെ പറഞ്ഞത് ഒരിക്കലെങ്കിലും ഇങ്ങനെ പോയിരിക്കണം നല്ലെയാ ട്രെയ്നുണ്ടല്ലോ കൊല്ലത്ത്ന്നവര് എല്ലാവർഷവും പോവുന്ന് പറഞ്ഞു
ആഹ് മയിലെക്കെ വരാറുണ്ടോ ഇങ്ങളോടെ പാസ് ചെങ്കുളത്ത് മയിലൊക്കെയുണ്ടോ മായില്. ക്കെയുണ്ടോ മയില്.
അ ആതെക്കെണ്ട് പ്പം എനിക്കതിഷട്ടോ എത്രയോ നാള് കൊണ്ട ആഗ്രഹാന്നറിയോ മൂന്നാർ മറയൂർ കാന്തലൂർ വഴിയൊന്ന് പോണന്ന്ള്ളത്. ഇപ്പഴെങ്ങുല്ല രണ്ട്ഉന്ന് വർഷ കൊണ്ടേ ആലോയ്ക്കുന്നു ഷേ ആരെങ്കില് ആ ഒര് ഫാമിലീം കൂടെല്ലാതെങ്ങനെ പോവുന്നേ ഒറ്റക്ക് പോവുന്നങ്ങനെയാ. ഒര് ഫാമിലീംകൂടെ വേണം ന്നാലേര് ഭഗിയുള്ളൂ കൊച്ചങ്ങളോട് പറയുമ്പോ അവര് പറയുന്നത് ആ ആരെങ്കില്ത് പിള്ളേര് ആരൂല്ലാതെങ്ങനാമേ പോനെ അതൊരു രസല്ലാ പോന്നെങ്കി കൊള്ളാആരെങ്കിലുംപിള്ളാരൊടെക്കെ ണ്ടെങ്കിലേ രസള്ളൂന്നും പറഞ്ഞിട്ട് അവര് വര്ത്തില്ല ഞാനും നോക്കിയിരിക്കുവാ.
നമ്മ ക്ലാസ്സ്‌മെറ്റ്സിന്റെ ട്രിപ്പ്‌ വെക്കാം
ഇപ്പ പിന്നെ കഴിഞ്ഞ രണ്ടു മൂന്നു ദിവസായിട്ടെ മറ്റേ ഞങ്ങടിവിടുന്ന ഒരു ആൻ
ചാക്കൊയെടുത്തു പറഞ്ഞാതി ചാക്കോ പറഞ്ഞ ട്രിപ്പുകള് ചാക്കോ വണ്ടി റെഡിയാക്കും വയ
ഓ എന്ത് പറഞ്ഞാലും എന്തിനാ അവന്റെ കാര്യം പറയുന്നത്.
ഞാന് പറഞ്ഞതാ
ഉം എല്ലാരേം കൊണ്ട് ടൂറ് പോകാന്ന് പറഞ്ഞിട്ട പ്പഴേ മുങ്ങി
മ്ഹ്
എപ്പഴു അങ്ങനാ ന്തെങ്കിലും പറയും അപ്പഴേ അങ്ങ് മുങ്ങും പിന്നെ പൊങ്ങത്തില്ല പിന്നെ ഞങ്ങളിവ്ടെ ഒരു ആന്റി എല്ലാ മാസം മാതമലക്ക് വിടും ഒരു നേർ ച്ചയാണ് ആന്റിക്ക് കേക്കുന്നില്ലേ?
കേയുണ്ട് കേയുണ്ട് കേയുണ്ട്.
അപ്പ ആന്റി കൊറെ ദിവസായിട്ട് വിളിക്കുന്നു ഈ മാസം ആറാ എല്ലാ മാസത്തിന്റെയും ആദ്യത്തെ ശെനിയാഴ്ചയാ പോന്നത്. അപ്പം ഞങ്ങൾടെ രണ്ടു മൂന്നു തവണ പോയിട്ട്ണ്ട്. ഇപ്പ കുറേ നാളായി അപ്പം വിളിക്കുന്നു ത്തിരി നാളായില്ലേ വന്നിട്ട് വാ വാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇല്ല വരുന്നില്ല മറ്റേ മേളിലത്തെ ആന്റിയും അങ്കിളും മോനും മരുമോളും കൂടേ പോ മേളിലത്തെ നമ്മളിങ്ങോട്ട് വരുന്നിട ത്ത് ഒരാന്റിയുണ്ടല്ലോ ഞങ്ങളൂടേ പ്പഴ്ക്കെ വരുന്നേ ആ പ്പവരെല്ലാരും മ് അപ്പം ഒത്തിരി ദിവസംകൊണ്ട് വിളി കിയുവാ ഒന്നുവാ ഒന്നുവാ ജിബി ആരെങ്കിലു ഒരാളെങ്കിലും വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി നാളായി ല്ലേ ഞാൻ പറഞ്ഞു വയ്യ് ഇങ്ങനൊക്കെ ആയോ വയ്യ അതുകൊണ്ടൊക്കെയാ അതിനെന്ത് ബസിലല്ലേ പോന്നേ പള്ളിലല്ലേ പോന്നേ അവര്ക് പൈസ കിട്ടിയ മതി മതിയല്ലോ അവർക്ക് നേർച്ചയാണെ കുറെ നാള് കൊണ്ടേ ഉള്ളയാ അവൾക് എന്തോ പൈസ ആരാണ്ട് കടം കൊടുക്കാനുള്ള അങ്ങനെ കുറെ നാള് കൊണ്ടുള്ളൊരു നേർച്ചയാ അപ്പൊ എല്ലാ മാസവും പോകും വൽ കൊറച്ചു വല്യബസ് ഉണ്ടല്ലോ നമ്മടെ മുപ്പത്താര് മുപ്പത്തെട്ട് സീറ്റുള്ള നാല് പെ എങ്കിലും അത് അവരെയും വെച്ചോണ്ട് ഈ ആന്റി അങ്ങ് പോവും ആ ഡ്രൈവറ് പറയും അമ്മാമ്മേ വേറെ കൊച്ച കൊച്ചു വണ്ടി വിളിച്ചുതരാം അല്ലെങ്കി ടെംപ് റ്റാറ്റാ കൊച്ചിത് ചെറിയ സൈസ് വണ്ടി വിളിച്ചു തരാം അതില് പോ അവര് കേക്കത്തില്ല ഇതുകൊണ്ട് അങ്ങ് പോകും ആരുമില്ലേലും ഇല്ല
ആപ്പ പിന്നെ എന്തിനാ ഈ വലിയ വണ്ടി വിളിക്കുന്നെ
അവര് ആളുണ്ട് എന്നുവിചാരിച്ചങ്ങ് വിളിക്കും ആരും കാണത്തില്ല അവസാനനിമിഷമാകുമ്പോൾ ആരും കാണത്തില്ല ആറ്ഏഴ് പള്ളീലല്ലേ പോന്നേ രണ്ട് അമ്പലത്തിലും പോകും മ്മ് പിന്നെ
ഈ ട്രെയിൻ ആണെങ്കില് പോത്ത ലൂര് ഞ്ഞാല് കോയമ്പത്തൂരിന് തൊട്ട് അഞ്ച് കിലോമീറ്റർ ഒ വത്യാസം കോയമ്പത്തൂര് നിന്ന് അഞ്ച് കിലോമീറ്റർ വത്യാസം
എന്റെ കൈയിൽ ഉണ്ട് എനിക്ക് ആരോ അയച്ച് ച തന്നാരുന്ന് അത് ഏത് ഗ്രൂപ്പിൽ ആണെന്ന് എനിക്ക് അറിയാൻ വയ്യാ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ ആന്ന്ത്തോ ആരോ ഇട്ടിട്ടോണ്ടിത് മ്മ് അതായിത് സ്റ്റേഷൻ സഹിതം എല്ലാ ഇതിന്റെയും ഇട്ടിട്ടുണ്ട്
ഉം പക്ഷെ അത് ആഴ്ചയിൽ ഒരിക്കല്ലേ ഒള്ളൂ ഇപ്പോം
ആ ആഴ്ചയിൽ ഒരിക്കല്ലേ ഒള്ളു ഇല്ല ഇല്ല ഇല്ല ഉം ഉം ഇനി ഇപ്പം ഓണ ഇതൊക്കെ കഴിഞ്ഞു ഇനി ഇപ്പം ഓണം ആകാറായി സ്കുളും അടച്ചു തുറന്ന് ഓണം ആവാറായി ഓണത്തിനെങ്കിലും എവിടെഎങ്ങോട്ടെങ്കിലും എല്ലാരൂടെ പോകാൻ പറ്റുമോ
അ
ബെസ്റ്റ് പഴയ വാക്ക് പോലെ തന്നെ
ഒള്ളകാര്യവാ പറഞ്ഞേ
പറഞ്ഞാ പോയാ കൊള്ളാം ഈ പോവാൻ ഇങ്ങനെയുള്ള കൂട്ട് എങ്ങോട്ട് എങ്ങോട്ടെങ്കിലും പോകാം മൂന്നാർ മറയൂർ കാന്തല്ലൂർ അങ്ങനെ എവിടെ എങ്കിലും
ഉം
ആ പിന്നെ നിങ്ങൾക് ഇന്നിപ്പ ദാ ഇന്നത്ത പത്രത്തിൽ ഊട്ടിക്കും കോടേക്കനാലിലും എല്ലാം കേരളം മ മൺസൂൺ കെ എസ് ആർ ടി സിടെ
അഹ് ഇപ്പൊ മഴയാ പെരുമഴയത് പോയിട്ട് കാര്യമൊന്നുമില്ല മഞ്ഞും കാണാൻ പറ്റത്തില്ല മഞ്ഞേ
മൂന്നാറ് മറയൂര് കാന്ത ഇവിടെ എല്ലാം ഉണ്ട് ഊട്ടി കൊടുക്കനാല് അങ്ങനെ എല്ലാം ഉണ്ട് അഹ് മഴയത്ത് പോയിട്ട് പ്രയോജനമില്ല അപ്പൊ ആസോ പോന്നെങ്കിൽ കൊള്ളാം എല്ലാം ആസ്വദിച്ച് കാണണമെന്നു ഉണ്ടെങ്കിൽ നല്ല കാലാവസ്ഥ
അഹ് ഉം അതാ
ഉം
അതാണ് പ്രധാന അവസ്ഥ ഇനി ഇപ്പൊ മൺസൂൺ കഴിഞ്ഞ് പോകുന്നെയാ നല്ലേ
ഉം ഇനി ഇപ്പൊ അതൊക്കെ കഴിഞ്ഞേ
രണ്ട് ദിവസത്തിന് അകത്തു മഴ ആകുമെന്ന് പറയുന്ന് ഇനി ഇപ്പൊ കോട്ട് ഒക്കെ എടുത്ത് വെക്കണം അല്ലിയോ ഇന്ന് ഇതു പോവുന്ന വഴിക്കും പെരുമഴ ആരുന്നു പിന്നെ ഞാൻ കേറി നിന്നിട്ട് കൊറേ നേരം ഇരുത്തിട്ടും മഴ തോരുന്നില്ല പിന്നെ ഞാൻ കോട്ട് ഇട്ടു
അഹ് അഹ് ബിനു ഇന്നലെ എങ്ങാണ്ട് മെസ്സേജ് ഇട്ടേക്കുന്നെ കണ്ട് ഷീബെ അറിയുവോന്ന് ചോദിച്ചിട്ട് ഒരു ഷീബെ ഞാൻ അന്നേരം അതിനു റിപ് ളേ കണ്ടില്ല രാവിലെ എങ്ങാണ്ട് ഇട്ടതാ വൈകുന്നേരം ഞാൻ ചോദിച്ചു അല്ല അന്നേരം അതിന്റെ താഴെ തന്നെ ഇട്ടിരുന്ന് മൂന്ന് പെമ്പിള്ളാർ ഉള്ള ലൈൻ മാൻ നമ്മടെ ഈച്ചാഡ് മുക്കിലുള്ളെ ആ ഞാൻ പറഞ്ഞ് ആ പറയും എന്ന് പറഞ്ഞ് അറിയും എന്ന് പറഞ്ഞു പക്ഷെ നമ്മടെ ക്ലാസ്സിൽ അല്ലാരുന്നല്ലോ അവർടെ ക്ലാസ്സിൽ ആരുന്നു ബിനുന്റെ ഒക്കെ ക്ലാസ്സിൽ ആരുന്നു ബിനു ബിയിൽ ആരുന്നു പിന്നെ ശങ്കറിൽ ആരുന്നല്ലോ ഞാൻ ഗുഡ് നൈറ്റ്‌ ഇട്ടല്ലാരുന്നോ അത് കാരണം അറിയത്തില്ല അല്ലാന്നോ അറിയാം അവരെ മൂന്ന് പേരേം അഹ് പുത്തെൻ കുട്ടി ഉണ്ടാരുന്നു പക്ഷെ നമ്മടെ ക്ലാസ്സിൽ അല്ലാരുന്നു കൊണ്ട് നമുക്ക് അത്രേം നമ്മള് അങ്ങനെ മിൺ അത്രേം ഒരുതില്ലല്ലോ അടു ഇപ്പം അഹ് അങ്ങനെ ഞാൻ പറഞ്ഞു അന്നേരം ഹീ അഹ് അപ്പ പറഞ്ഞു സേട്രിനെ ഇന്നലെ കണ്ടിട്ടുണ്ടാരുന്നൂന്ന് ഞാൻ പിന്നെ അതിനു റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോയില്ല മ് പിന്നെ എന്തോണ്ട് വേറെ
ഇന്ന് മൂന്നു പ്രാവശ്യം ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് കൊടുത്തു അത് ഗ്രൂപ്പിൽ ഇട്ടേക്കട്ടെ ഗീതകുമാരി അയ്യായിരം തന്നത് ആഡ് ചെയ്തു ഇട്ടിട്ടില്ല അല്ലിയോ
ആഡ് ചെയ്തു ആ അങ്ങനെ മറ്റേ ഇതിട്ടില്ല ഗീതകുമാരി തന്നുന്ന് മാത്രേ ഇട്ടിട്ടുള്ളു അതിട്ട പിന്നെന്തുവാ വേറെ എന്നാ ശെരി ഓക്കേ ഓക്കേ ഗുഡ് നൈറ്റ്‌ താങ്ക്യൂ